കഴിക്ക
ഹലോ
ഹലോ കേൾക്ക്ണ്ടോ? ആഹ് പറി.
ആഹ് കേൾക്കുണ്ട് സ്ലാം ഇജ്ജ് അനക്ക് തെര്ക്കുണ്ടാ ഉറങ്ങാനോ
ഏഹ് ഇല്ല, എല്ലാരും ഉറങ്ങീല്ലേ?
ആഹ് ഏതായാലും പകല് ഒഴിവ് കിട്ടൂല.
ഉമ് അതേ സമയം ഞാനന്നെ. രണ്ടീസം ല്ലൂ നാളെ കൂടിയല്ലേ ഉള്ളു പിന്നെന്താലും കംപ്ലീറ്റ് ചെയ്യണന്ന് വിചാര്ച്ചിക്ക
നാളെല്ല മറ്റന്നാൾ വരല്ലേ?
അതറീല.
അല്ല അനക്കെന്നാ കിട്ടിയത്?
ഇൻക്ക് നാളെകൂടിയുള്ളൂ.
ആഹ് അൻക്ക് എന്താ ഇൻക്ക് ഇന്നലെ എനിക്ക് ഇന്നലല്ല വന്നത്.
ഉമ്
നിങ്ങക്ക് വിര്ന്നാരൊക്കെ ഉണ്ടാവല്ലേ?
ആഹ്
ആഹ്. അതാണ് നമക്ക് നാളെയും കൂടി ഉള്ളോ ഇനി എത്ര എണ്ണം ഉണ്ടെന്ന ഒക്കെ കണ്ടരിക്കോ? ഹലോ.
ഹലോ.
പറയാ.
വേറെന്തൊക്കെ വിശേഷം. നല്ലൊരു ഫുഡ്ഡെന്തൊക്കേന്
ഫുഡ്‌ ഇന്ന് എത്താ അയ്ല അയ്ല മൊളക് ഇട്ടതും പൂളെ
ഉമ്
രാത്രിക്ക്.
രാത്രിക്ക് വേറണ്ടാക്കല?
അല്ലല്ല ഇന്ന അങ്ങനെ പൂള ഇണ്ടായപ്പോ പൂള. അയില ക്കറി ഉണ്ടായപ്പൊ എന്റെ ഹസ്ബന്റ് പൂള ഇണ്ടാക്കാൻ പറഞ്.
അപ്പൊ പൂള ഉണ്ടാക്കിയതാ ചോറ് തുന്നും അല്ലെങ്കിൽ എന്തേയിലൊക്കെ.
ഉമ്
പൂള ഇണ്ടാക്കും കറിയൊക്കെ ഇണ്ടങ്കിൽ.
ഔ ശരി നിങ്ങടെ പാടത്ത് നടക്കുവ
പാടത്ത് ആ ഞങ്ങക്ക് കൃഷിയല്ലെ പാടത്ത് പൂളയും വാഴ ഒക്കെകൃഷി
ഉം
അങ്ങനെണ്ടാക്കണ ഇന്ന് രാ ത്രി ഉച്ചക്ക് ചോറന്നെയ്നു പൂളെക്കെ എർ ചിങ്ങനൊക്കെണ്ടര രസമാണല്ലൊ കറിയാവുമ്പോ
അതെ മോള് കുക്കൊക്കെ ചെയ്യൊ
ആഹ് കൊയപ്പില്ല്യ അതെ ഞാ പള്ളിക്കത്തെ കുട്ട്യോളെ ഫുഡ്‌ ഇണ്ടാക്കിക്കൊടുത്തി
മ്
ക്കെ പത്ത് പയ്നൊന്ന് കുട്ട്യാളൊക്കെ ഇണ്ടായിനു.
അയ് എന്തേകിട്ടുവോ
ആ പൈസട്ടിന് അഞ്ഞൂറ്ട്ടും ഒര്സം
മ്
ഞങ്ങൾക്ക്ള്ള ഫുഡും കിട്ടും ഞാങ്ങക്ക് മൂന്നാൽ കുള്ളെ കുട്ടി ഒന്നത്
ആഹ് അ
ആഹ് അതെ
ക്കുപുട്ടുന്നൊരെ ഞങ്ങക്ക് മൂന്നാക്കേ
ആഹ്
ഇപ്പൊ ഗ്യാസ് കിട്ടാതയപ്പോ നിർത്തിയതാണ്
ആഹ് ആഹ്
ഉം വേറെന്തൊക്കെ മൂന്നയസാൻക്ക്
മൂന്ന് വയസ്
ഓഹ് അന്ക്ക് ആരൊക്കെ വീട്ടിലുണ്ട്
ൻക്ക് മൂത്തച്ചന് മുത്തച്ചി മുത്തച്ചന്റെ രണ്ട് കുട്ട്യാള് അമ്മയ്മ്മ അമ്മശാക്ക ഞാന്
ഏളച്ചനുണ്ടോ
ഏയെ മൂത്തച്ചന്
ആഹ് ചെറിയ കുട്ടിതെക്കാരലേ
ഉം
അല്ല ചെറിയകുട്ടിങ്ങളാ പങ്കളപ്പ
രണ്ട് നാത്തുൻണ്ട് ആങ്ങുട്ടിൽ ചെറിയ മോന് മക്കല്ലൊക്കെ ഏറ്റും ചെറ്ത്
ആഹ് ഏഹ് പെരിയില് ജോലിക്കുണ്ടിന്ന് കൊഴപ്പം ഉണ്ടാവില്ലായിരിക്കെ അമ്മായിമ്മക്ക്.
എങ്ങനെ
അമ്മയ്‌മാക്കൊന്നും കുഴപ്പണ്ടജ്പിന്നെ ജോലിക്ക് പോണീന്ന്നില്ലേന്ന് പറ്യാ
ഏയ് എഹ് അവക്ക്ഷ്ടമാണ് മാന്നാണ്
ആഹ് അതുകൊണ്ടെക്കാരം പഠിക്ക്ണ്ടെ അല്ല അൻക്ക് താല്പര്യണ്ടയ്നാദ്യേ
ഇൻക്ക് താല്പര്യണ്ടെനി ചെറുതായിട്ട്ങ്ങനെ പിന്നമ്മങ്ങനെ പറ്ഞ്ഞ് അമ്മയിമ്മ പർഞ്ഞേ അവരെല്ലാരും പടിച് എല്ലാരും പട്ച്ച്ണ്ട്ർഞ്ഞപ്പൊ
അവിടെല്ലാരും പഠിക്ക്ണ്ടാ
അതത് അവ്ടെ അമ്മായ്മാന്റെ ഏട്ടത്തിന്റെ അമ്മയ്മാന്റെ ഏട്ടത്തിന്റെ മരുമക്കളൊക്കെ
ആഹ്
ആഹ് ഏഹ് അങ്ങനെപറ്ഞ്ഞപ്പോന്നെ പോയൊ
മൂത്തച്ച്യോ
ഏഹ് ഞാനോന്നും പോണില്യ
ഏഹ്
നമ്മള് പോണം ഇന്റെ അമ്മോന്റെ മോളങ്ങനെ തന്നെ മരോള് അമ്മോന്റെ രണ്ട് മക്കളും നല്ലോം പഠിക്കും നല്ലോം പഠിക്കോന്നുല്ല പഠിപ്പ്ണ്ട് പഠിക്ക്ണോലോന്നല്ലേ പക്ഷെ ജോലി എന്തേലും ചെയ്യണന്നൊര് താൽപര്യാണ്ടാർന്നു
ആ താല്പര്യ
എട്ത്തോല് ആഹ് അതാണ് കൊറെ പഠിപ്പും മാർക്കെല്ല അയ്‌ല് പ്രധാനം
ഉം
ഇന്നെട്ട് ഓല്ണ്ടാള്പ്പോ കംപ്യൂട്ടറും ഒക്കെ ഒരാള് അക്കൗണ്ടന്റാണ് ഒരാള് വേറെ വെര അതെന്നയാണ് ഓൽത്കണ്ട്ക്കാണ്ട് മരോക്ക് താല്പര്യല്ലേനു മരോള് പോവലൊട്ങ്ങിപ്പോ
ഉം
മരോളിപ്പതന്നെ ഓ ഓള്ത് ഓഫീസർ മിസ്നേഷറേഷനയിക്കാണ്ട് പഠ്ച്ചാ പോവ്ണ്ട് ഓള് ഇപ്പോ പോവലൊട്ങ്ങീക്ക്ണ്റ്ഞ്ഞ് ഇപ്പൊ മാസ മുതൽച്ച് കുട്ടിനെക്കെ അമ്മായിന്റെട്ത്താക്കും എല്ലാരു അമ്മായെന്നെ നോക്കാ എല്ലാരെ കുട്ട്യാളിം വല്ല്യോക്ക് രണ്ട് കുട്ട്യേള്ണ്ട് ഓള് അമ്മായിന്റെട്ത്താക്കിക്കാണ്ട് ഓളും പോവും ഓളെ മാപ്പള എഞ്ചിനീയറാണ് ഓല് രണ്ടാളും രാവിലെ കുട്ടിനെവ്ടെ കൊണ്ട്ന്നാക്ക്യാണ്ട് ഓന് ഓന്റെ പണിക്കും പോവും ഓള് ഇന്റെപ്പരെ അക്കൗണ്ടെന്റാ ഓളും പോവും പിന്നെ മറ്റൊള്പ്പം പ്രെഗ്നന്റാ ഇന്നാലുപ്പോള് വർക്കെയ്യ്ണ്ടോള് ഓൺലൈനായിട്ടാ തോന്ന്ണ്ട് പോറ് പിന്നെ എന്തോര് ഇതെന്നെ പതിമൂന്നായിറ്പ്യക്കെ ശമ്പളണ്ട് അതൊക്കെ കണ്ട്ക്കാണ്ട്പ്പ ഇബള് ഉം
ഇതെന്നെ വല്ല്യ കാര്യാ
ഏഹ് പഠ്ത്തൊ ഒര് വല്ല്യ കാര്യം ത
ഇപ്പ ഏതെങ്കിലും വയ്ക്കക്കൂടെയാല് പണിട്ക്കല്ലോള്ക്കാര് പെണ്ണ്ങ്ങള്
അമ്മായിമ്മാക്ക് ഇഷ്ട്ടാണെ അമ്മായിമാക്ക് അമ്മയിമ്മാക്ക്ന്ന് വെച്ചാല് അമ്മിയിമ്മാക്ക് തന്നെ മ എല്ലാം ഇപ്പാട്ങ്ങനെ ചോയിച്ച് ചോയ്ച്ച് മട്ത്ത്ക്ക്ണ്‌ അപ്പ ഇൻക്ക്ങ്ങനെ വരര്ത് അതെന്നെ അപ്പൊ ഇഞ്ഞ് ആഹ് ഞാൻ വണ്ടി ഓടിക്കും അപ്പം ഇമ്മാ ഇമ്മാ കുടുംബത്തിലൊക്കെ പോണെങ്കി ഇന്റെട്ത്ത് എന്തേണ്ടെങ്കി ഓലോടൊന്നും ചോയിച്ചേണ്ടല്ലോ ഞാനായ കൊട്ക്കും അപ്പം ഇ സൊ അയിന് ഉമ്മപ്പിയൊക്കെണ്ട് അപ്പൊ അയിന് ഓലെട്ത്തൊക്കെ പോവുമ്പം ഒര് ഫ്രൂട്ട്സ് വാങ്ങാന് ഒക്കെ ആരും കാക്കണ്ടല്ലോ വണ്ടിണ്ട് ഞാന് നല്ലോം ഓട്ടും ചെയ്യും ഏ ഇൻക്കാണ്ട് കൊണ്ട്പോയ ആഹ് ഞാൻ പോല്ണ്ട്
സ്കൂട്ടിമ്മലാ
സ്കൂട്ടിമ്മല് അപ്പൊ കാറ്ല്ല്യ ഞാന് പഠിച്ചാമാണ്ട്യക്കെ കൊട്ത്ത്ട്ട്ണ്‌
ആഹ്
അപ്പം തെ ഇങ്ങനെ ഹ് കാറും വണ്ട്യേക്കെ വീട്ടില്ള്ളതന്നെ അപ്പ ഇഞ്ഞ് കാറൂടിം പഠിച്ചണം കൊട്ത്ത്ട്ട്ണ്‌ ഇഞ്ഞ്പ്പം ബൈക്ക്പ്പ ഞാൻ പണ്ട് ഏഴാം ക്ലാസൊട്ടെ ഓട്ടും അത് സ്കൂട്ടി അപ്പ സ്കൂട്ടിമ്മെന്തെയ്യും ഇമ്മാനിം കൊണ്ട് പോവാണെങ്കില് പൈസന്റെട്ത്ത്ണ്ടെങ്കില് ഇഞ്ഞത്കൂടിം നോക്കണ്ടല്ലോ ഉം പെണ്ണ്ങ്ങള് പെണ്ണ്ങ്ങളോത്ത പിന്നെ എല്ലാം നടക്കല്ലോ
നടക്കല്ലോ എന്നാല് അങ്ങനെ സപ്പോർട്ട്ള്ള അമ്മമായിമാരെ നമ്മക്ക് സമാധാനാണ്‌ മറ്റതോര് പേട്യേക്കാരം
ആഹ് ഇന്നെ പഠിപ്പിച്ച ഇമ്മാക്കൊരു കാര്യമാണെന്ന് അറിയ അതോണ്ടാണ്
അതാണ് ആഹ് അങ്ങനെത്തൊല് ആയിത്തൊണ്ടാണ് ആഹ്
കുട്ടിനെ നോക്കി സഹകരിച്ചു തരുന്നത്
ളംഅങ്ങനെതന്ന വണ്ടതും
ഓൻ വന്ന ഇപ്പ ഞാനൊരു മാസം ഒരു മാസം അവിടെ ഒരു മാസം ഇവിടെക്കെ ആയിട്ട് നിന്നാണ്ട്
ഏ
ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ്കിട്ടി ജോലി ആയി കിട്ടിയ മതിയാരുന്നു
പ്രായണ്ടമ്മാക്ക്
പ്രായുണ്ട് പക്ഷേ ആള് ഓക്കെയാ എല്ലാത്തിനും ഒര്അസുഖോ കാര്യ തടിയൊന്നുംല്ല ഒത്ത ശരീരമാണ്
ആ
ഇംപ്രായം ഇതവലിയ പ്രായന്നുംല്ലട്ടോ ഒരു നാല്പത്തെട്ട് നാപ്പത്തൊമ്പത്
ആ
ആരായിസോ
ആ ത്ര ക്കായി ള്ളു എന്റെമ്മ വയസ്സ് എന്റെ മ്മക്ക് അമ്പത്തിരണ്ടും
ഉ പക്ഷെ എന്താണ് എല്ലാത്തിനും കഴിയും ചെല പ്രായം മുതലേ മുട്ടുവേന കാലുവേന തടി ആ നാൽത്തൊമ്പ്
നാൽപ്പത്തി
ഒൻപത്
ആ വല്യ വയസ്‌ല്ലപ്പൊ നല്പത്തൊമ്പ
ഇം
എങ്ങനെ
എത്ര കുട്ടികളാണ്
നാല് കുട്ട്യാള്
ആ
നാല് കുട്ടിയാൾഉം മൂത്തു ട്ടിആര അങ്ങള കാക്കേ
താത്ത ഞാൻ പൺകുട്ടികള എ ത്ത പിന്നെ ഞാൻ ൻ്റിക്ക
എരട്ടകുട്ട്യാളാണ്
ഇം
അസുഖല്ലാർക്കുണ്ട്
മൂന്ന് മാസവം
ആ
ഇരുപത്തഞ്ച് ഇരുപത്താറെയ്ക്കാരം എന്റെ ഹസ്ബന്റ് ന്
പ്പാക്കെന്താ പണി
ഇപ്പൊക്ക് അദ്യ ഗൾഫ് യേ നു ഇപ്പൊ നിർത്തിക്കാണ്ട് ഒരു ഷയറൊക്കെ ക കടക്ക് ഷേ റൊക്കെ കൂടിക്കാണ്ട് ല്ല പരുവാട്യ ഉം
കെട്ടിച്ചു കൊണ്ടോണ് എട്ത്ത്ക്കന്നെ അൻ്റെ പെര്യൊക്കെ എര്ത്തന്നെയ് ക്കൂലെ
അട്ത്തന്യേണ് വല്യ ത്‌ല്യ ന്നാലും ആ ഒരു പത്ത് കിലോമീറ്ററൊക്കെണ്ട്
എ ഇം
അ ഹൗ വണ്ടിതൊക്കെള്ളോണ്ട് സുഖാണ് പോയി വരാന് ബസ്സാണെങ്കി ഒറ്റ ബസ്സ് കേറിയ മതി
ആ ബസ്സിലൊക്കെ പോലാണ്ടൊപ്പജ് അനക്ക് സ്‌കൂട്ടി ണ്ടായതോണ്ട് പോവില്ലേ
ഞാൻ സ്കൂട്ടി കുട്ടി ചിലപ്പോ നിക്കൂലാ വണ്ടി ചെരിക്കക്ക് നിൽക്കൂല വിചാരിച്ച ഉറങ്ങി പോയാലെ ഒറ്റൊക്ക് പോകുമ്പോ ബുദ്ധിമുട്ട് ണ്ട് ഇന്നട്ട ഞാൻ ബസ്സിന് പോകും ഉം ചെൽപ്പൊ ഒർങ്ങി പോയല് പുടിച്ചാ നാരുല്ലെയ്നും ഇന്റെ ബാഗും
അൗടെ പഠ്ച്ചതാ ഷെ
അതെ കാറ് രണ്ട വട്ടം ഞാൻ പഠിച്ചാ ശ്രമിച്ച് അപ്പൊ എന്തേ ഒരു കാരണം കൊണ്ട് മൂപ്പ എന്താ ലൈസൻസിന് കൊടുത്ത്ക്ണ് അപ്പൊ എന്തായാലും ഞ് പഠിച്ചണല്ലോ ഉം അങ്ങനെ
നല്ല ലൈസൻസിലെ ലൈസൻസ്‌ട്ത്ത്ട്ടില്ല്യ
കിട്ടീട്ട്ല്യ ലൈസൻസ്ട്ത്തിട്ടില്യ ഇതുവരെ അതിന് തിരിഞ്ഞിട്ടില്ല ബൈക്കിനിട്ത്ത്ട്ട്ല്യ അങ്ങനെ ഓട്ടി പോവും നമ്മള് പെണ്ണുങ്ങളാവുമ്പൊ കയ്യാട്ടുല്ലല്ലോ കര്തിട്ട് അങ്ങനെ പോവും നമ്മള് പെണ്ണ്ങ്ങളെ കൈയാട്ടൂലല്ലോച്ചിട്ടുള്ളാതില് പർദ്ദക്കെടുമ്പോ